അ പറയ് ഹലോ ആ ഞാന് ഒര് സ്ഥല കച്ചോടത്തിന്റെ വരുമ്പോ ഞാൻ നിങ്ങക്ക് അത്രുണ്ട സ്ഥലം വാങ്ങാൻ വേണ്ടി കണ്ട
ആ ഏത് നമ്മ്ടെ അങ്ങാടിയിലുള്ള ആ പത്ത് സെന്റിന്റെ
ആ അതെ അത് തന്നെ ആ വത്ത് വിസ്തരം ഉള്ള ആ സ്ഥലല്ലേ അത് അത് ഏ ഞാനേ ഞാനാ വസ് - ഉം ഞാന് കൊറ കുറച്ച ദിവസം മുന്നേ പോയിണു ഏയ അങ്ങോട് കുറച്ച മുന്നേനേ ആയിക്കൂടി മറ്റ് ആവശ്യത്തിന് വേണ്ടി പോയപ്പാണ് ആ സ്ഥലം കണ്ടേ പിന്നെ അവിടെക്കെ ബോഡില് ബോൾളെഴുതിവെച്ചിനു ങ്ങള് എന്താ സ്ഥലം വിൽക്ക വിൽപനക്കാണെന്നോക്കെ പർഞ് നമ്പറൊക്കെ തന്നി യോ അപ്പൊ അയിന്റെ ആഹ് ആഹ് ആതില് വിൾച്ചാണ്. ഏഹ് അപ്പോ അഎങ്ങനെ കങ്ങളൊക്കെ ങ്ങള് ആകൊട്ക്ക്ണ്ടോ അതോ അയിന്റെ വെലങ്ങള് തരത്തെരെയാണൊക്കെ പറയ്‌
ആഹ അത് കാര്യങ്ങൾ വരുണ് ഞാൻ പറഞ്ഞല്ലോ പത്താണ് കാര്യങ്ങള് കാര്യങ്ങള് വരുന്നത് പത്ത് ഇതാണ് വരുന്നത് ഉം
ആഹ പറയ്
ആഹ അത് ഇപ്പ രണ്ട് കൂട്ടര് അതിനെ കുറിച്ച് സംസാരിച്ച് വെച്ചതേ ഉള്ളൂ
ആഹ ആഹ
ഇങ്ങനെ ഇത് ചോദിച്ചിട്ടന്നെ അവർക്ക് നിങ്ങൾക്ക് എന്താവശ്യ ത്തിനായിരുന്നുല്ലേ ഹ് കെട്ടിട നിർമ്മാണത്തിനോ അങ്ങനത്തെ വല്ല ആവശ്യത്തിനായിരുന്നോ അതോ
ആഹ് ഞാന് എന്താ കെട്ടിട നിർമ്മാണത്തിന് വീട് നിർമ്മാണ ജ് ഉദ്ദേശിക്കണേ ഇജ്ചെലപ്പോ ഓല്ക്കെ മറ്റേ എന്താ മ്മള് കച്ചോടത്തിന് വേണ്ടി ആ ബിൽഡിങ്നിർമ്മിക്കാനോ അങ്ങനെയക്കെ കരുതിക്കുണു കോറെ ഉദ്ദേശങ്ങളുണ്ട് ഏ എന്തൊക്കെ ന്ന് പ്പോ ഓർപ്പിച്ചിട്ടില്ല ഏ അതിനുസരിച്ച് ഞാൻ നേരിട്ട് കണ്ട് കാ ടെന്ന് ഒക്കെ എന്താ അതിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ചിച്ച് മാത്രമേ പറ്റുള്ളൂ അ അതിന് പിന്നെ തന്നെ വിളിച്ചതു എന്താ നിങ്ങളെ ഡിമാൻ്സ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങള എന്താ പൈസ അത് ഇത്ര വെലന്നൊക്കെ ചോദിക്കാൻ വേണ്ടി കാണ്ട്
ഏ പൈസടെയും തുകയുടെ കാരൊക്കെ നോക്കും കാണെങ്കി ഇപ്പൊ സ്ഥലം മങ്ങാടിൽ ആയ ആ യോണ്ടേ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരപൈസയാണ് നമ്മൾ കരുതിയിട്ടുള്ളത്
ആഹ് നമ്മള് അങ്ങാടിൽലാവകുമ്പോൾ അതിനനുസരിച്ച് ക്കണ്ടാവുംനമ്മ ഉള്ളേ ഏരിയെലാകുമ്പോ പൈസ കുറയും ഉള്ളിലേക് ആകുമ്പോളേ കാരണം എന്താ നമ്മളങ്ങാടി പോയാലും ബുദ്ധിമുട്ടാര്നം ത് അങ്ങനെ പൈസ കുറയും. അങ്ങാടിയിലാഉമ്പോ എന്തായാലും ആഹ് എനിക്കറിയ്ണ് പർഞ്ഞാല് പ്പോ
ഞമ്മളൊരു നിശ്ചിത ഭാഗത്തിന് ന്ന നിശ്ചയിച്ചിട്ടുള്ളത് പതിനായിരർപ്യായിരുന്നു.
ആഹ് ആഹ്
എസ് ഏഹ് അപ്പൊ അത് നൂറാണ് വെ വര്ന്നത്.
ആഹ് ആഹ് ആഹ് ആഹ് നൂറ് ലേ
നിങ്ങള് ഞാൻ പറയും തോന്നരുത് നിങ്ങള് കെട്ടിടാവശ്യത്തിന് ഏ അല്ല വീടാവശ്യത്തിനാന്നല്ലെ പറഞ്ഞേ. ആഹ് സ്ഥലം ഒന്നും പാടെ ഇതാവുക നിങ്ങൾക്ക് കെട്ടിടം നിർമ്മിച്ച് വാടകക്ക് കൊടുക്കുക അങ്ങനത്തെ രൂപത്തിലായിരിക്കും
ആ എനിക്ക് രണ്ടുദ്ദേശവുണ്ട് ഞാന് എന്താ കെട്ടിട നിർമ്മാണത്തിന് ഉദ്ദേശിച്ച ആദ്യം വീട് നിർമ്മാത്തിനാണ് അത് എന്താ കരുതിയെ പക്ഷെ പിന്നെ എന്താ നൽ എന്താ എനിക്ക് അവിടെ കച്ചവട കച്ചവടത്തിന് ഒരു സ്ഥല സാധ്യത ഉ ണ്ട്ന്നൊള്ളൊരു ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മള് ക കച്ചടത്തിലേക്ക് നിങ്ങാൻ ഉദ്ദേശിക്കണേ എന്നാ മിക്കവാറും എന്താ ആ മിക്കവാറും എന്താ കച്ചവടം തന്നെ കാരണെ അവിടെപ്പോ എന്താ നല്ലൊരു എന്തില്ലാ നമ്മള് വീട്ടിലേക്ക് വേണ്ട സാ നങ്ങള് പച്ചക്കറികള് അങ്ങനെ സാധനങ്ങള് മേടിച്ചാലൊരു തള്ളലില്ലിപ്പോ ഏഹ് എന്റെ അറിവില് അതുകൊണ്ടിപ്പ അവിടെ നല്ലൊരു എന്താ വലിയൊരു കട നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കട എന്താ അവിടെ ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ പുതിയ സ്ഥലം ആയത് കൊണ്ടും അവിടെ നമുക്ക് നല്ല വിസ്താരം ഉണ്ടായതൊണ്ടും ഏഹ് അന്ന് ഞാൻ പിന്ന ങ്ങൾക്ക് വിളിച്ചത് കാരണം ഇപ്പോ അങ്ങനെ എന്താ ഒരു അങ്ങാടിലിപ്പൊ ഒരു സാധനം അങ്ങനെ നല്ലൊരു സ്ഥലം കിട്ടണെൽ അത്ര ഇതല്ലേ പിന്നെ എന്താ അത്രയും ആവശ്യക്കാർ ക്കാരുണ്ട് ഏ അപ്പം അത പെട്ടന്ന് വിളിച്ചേ
കഴിഞ്ഞൊരു കൂട്ടര് വിളിച്ചത് അവർ പറഞ്ഞത് അവർക്ക് ആശുപത്രി ചെറിയൊരു ആശുപത്രി നിർമ്മിക്കാനും ആയിരുന്നു അവരുടെ അതിനുള്ള ഇതിനാണ് അവർ ചോദിച്ചിരുന്നത് അപ്പൊ ഞാൻ അതിന്റെ രീതിയിലല്ല പ്രയാസങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെ അവർ വേണ്ടാന്ന് വെച്ചു പിന്നെ എന്റെ മുമ്പ് വിളിച്ചിരുന്ന ഒരു കച്ചവടക്കാര് പറഞ്ഞത് അവര് ഈ വാഹന കച്ചവടത്തിനേറ്റ് ഒരു കെട്ടിടം നിർമ്മിച്ചിടാന് വാടക കൊടുക്കാന് അതാണ് അവര് പറഞ്ഞത് അപ്പൊ അതൊരു ഉചിതമായ തീരുമാനമാണ് അതും അവ അങ്ങാടി ആയോണ്ടേ-
ആ അതെ അത് - അതാണ് പറഞ്ഞാത് കാരണം എല്ലാം- കാര്യത്തിന് അവിടെ നല്ലേ
ആ പിന്നെ ഒന്നാമത് ദേശീയ പാതയുടെ സൈഡ ഭാഗമായത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഒരു- ആൾനോട്ടം എത്തുന്നൊരു സ്ഥലമാണ്-
ആഹ് ആഹ് കാരണേ ഇപ്പൊ ഈ ദേശീയപാതൻ്റെ കാരണ ത്താല്- ഒരാളെക്ക് വീട്വീട്ട് പോകുമ്പോക്ക ഇത്രയും പൈസട്ട്
ആഹ് ആ
ഏ അത് കാരണത്തില് കുറെ ആക്കാർ ഇപ്പോ എടുക്കണ്ണ്ട്- ഏ അപ്പൊ എന്താ സ്ഥലം മേർച്ചിക്കാണ്ട് പിന്നെ സ്ഥലം റോഡിന എടുക്കുകയാണെങ്ക ുമ്പ വയിക്ക് എടുക്കുകയാണെങ്കിലും അതയും ലാഭല്ല അവക്ക് അ പൈസ ഇട്ടല്ലേ ഏ അങ്ങനെ അവരൊക്കെ ചിന്തിക്ക ക്കണ്ട് അതാകനെ കുറെ ആൾക്കാർ അങ്ങനെ അങ്ങെ ചോദിക്കുന്നത് അത് അത്തുണ്ടാക്കാൻ വേണ്ടിണ് കെട്ടിടണ്ടാക്കാൻ വേ എ വീടന്നണ്ടെ കാണ്ട് ഏ- കാറിന്റെ എന്താ എന്താ കാർ ന്റെ വീടുണ്ടാക്ക അങ്ങനെ കൊറെ ഇതണ്ടോ ആഹ് അതുകൊണ്ടാണ ഇപ്പോ ആ കാര്യം അങ്ങനെയൊക്കെ അത്രൾ അത്ര ആൾക്കാര് ഇപ്പോ അതിനാവശ്യം വന്ന് വിളിക്കുന്നത്- നിങ്ങൾക്ക് സമ്മതമാണെങ്കി-
ആ സമ്മതൊക്കെ തന്നെയന് പക്ഷെ നിങ്ങളരു ഒത്തുതീർപ്പ് നമ്മുക്ക ആവണല്ലോ? നിങ്ങളൊന്നും പാടി വന്നിട്ടെ ക്രിസ്തല ഒന്ന് നമുക്ക്- ഒന്ന് വിശദായിട്ട് കാണാം ഒരു ദിവസം നിങ്ങക്ക് ഇനി എന്നാ ഒഴിവുണ്ടാവാന്നാവലേ- എന്നാ കാണാന്-
നാട്ടിൽ ഇപ്പ ഇവിടെ നാട്ടിലില്ല ഞാൻ വിദേശത്താണ് അപ്പൊ എന്താ നമുക്ക്- ത് ഞാ ഇപ്പം ഒന്നും വരൂല നമ്മള് ബിനാമി നമ്മള് നമ്മെ ബിനാമിന വാങ്ങിച്ചാണ്ട് കാരണം നമ്മുക്ക്പ്പോ ഞൻ കുറച് ച്ച് രണ്ടുപ്രാവശ്യം- കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക്-
ആ നിങ്ങൾക്ക് സാധാരണ ഇങ്ങനെ ഏ നല്ല സ്ഥലങ്ങളോരോട്- മറ്റ് കച്ചവടം നടത്തുന്ന മറ്റു സ്ഥലങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്കുണ്ടോ
ഇല്ലല്ല ഇല്ല ഞാനേ ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യണ് അപ്പൊ നാട്ട്ക്ക് വരാൻ ഉദ്ദേശമുണ്ട് അപ്പൊ നാട്ട്ക്ക് വരുമ്പോൾ അവിടെ വല്ല വരുമാനം വേണ്ടേ അപ്പൊ അവര് ആടെ കടെക്കെ സെറ്റ് ആക്കിട്ട് പിന്നെ വരാൻ ഉദ്ദേശിക്കണെ അതൊണ്ടാണ് ഏ അതാണ് പിന്നെ ഞാന് എന്താ അപ്പ തന്നെ ഒക്കെ റെഡിയാക്കാന്ന് കരുതിയത്. പിന്നെ അവടെ വന്ന്കാണ്ട് പ്പ ഇതിന് പൈസ ഉണ്ടാക്കലും ഏ ഇതിന് എന്താ കാര്യങ്ങൾ ചെയ്യാനൊന്നും നമ്മടുത്ത് ഒന്നും ഉണ്ടാവൂല്ല. ഏ അതാണ് അപ്പ തന്നെ ഒക്കെ സെറ്റാക്കിട്ടാണ് വന്ന് കാണ്ട് പിന്നെ അയ്മ്മക്കാണ്ട് നിക്കാ കര്തീട്ടാ. ഞമ്മക്കൊരു നമുക്ക് നമുക്കൊരു ഷെ ആഹ് അപ്പ കുറെ ചെലവാകും. ഏഹ്... നമ്മുടെ ജീവിത എന്താ കാര്യത്തിന് വേ ണ്ടിക്കാൺല്ലെ. ചിലവിനുള്ള ഒരു വില അയ്ന്ന്
ആഹ് അത്പ്പ നിങ്ങക്ക് നിങ്ങൾക്ക് ഇനി നിങ്ങളെ ഭാവി ഇനി വരുന്ന കുട്ടികൾക്കും മറ്റും
ആഹ്... ഞമ്മളെ ഭാവി ശോഭനമാ ക്കാനല്ലേ... ഏഹ് അതല്ലേ നമ്മള് ഭാവി നമ്മള് സേഫ് ആഹ് നമ്മള് എന്താ സുരക്ഷിതാക്കണ്ടേ...
ആഹ് അതന്നേണ് അപ്പൊ നിങ്ങള് എന്ത് കച്ചോടണപ്പ അവിടെ കര്ത്ണെ
ഞമ്മളിപ്പോ ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഞാൻ കരുതീക്കണത് എന്താ വീട്ടിലേക്കുള്ള സാധനങ്ങളും അതായത് ഏഹ് പച്ചക്കറികള് ഏഹ് അതുപോലെ തന്നെ എന്താ പഴവർഗ്ഗങ്ങള്, പാത്രങ്ങള് ഏഹ് മറ്റു വീട്ടിലേ വേണ്ട ആവിശ്യ സാധനങ്ങളൊക്കെ അതാണ് ഞാൻ ഏറ്റവും കൂ ടുതല് ലക്ഷ്യമിടുന്ന കാര്യം
ആഹ് അത് നല്ലൊരു കാര്യാണ് കാരണം ആ ഭാഗത്ത് എന്ന് പറഞ്ഞാല് കുറെ വീടുകളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഉള്ള ഒരു പലചരക്ക് കച്ചവടം പോലുള്ള കച്ചവടങ്ങൾ കുറവാണ്
അതെ അതെ ആഹ് ആഹ് അതാണ് അതുകൊണ്ട് തന്നെ ഞമ്മള് നമ്മള് ദീർഘദൃഷ്ടിയോടെ കാണണ്ടേ എല്ലാ കാര്യങ്ങളും ഏഹ് അങ്ങനെ കാണുമ്പോ അത് എന്താ അനുയോജ്യമായ ഒരു സ്ഥലവും ഏഹ് കച്ചവടത്തിന് അനുയോജ്യമായ ഒരു സന്ദർഭമാണ് ഇപ്പ അവിടെ ഉള്ളത് സാഹചര്യമൊക്കെയാണ് ഏതോണ്ടങ്ങ് ഞാനായി ജയിക്കണം അങ്ങനെ എഴുതിയ അപ്പോ നിങ്ങൾ ആ കച്ചവടത്തിന്റെ ആ സ്ഥലത്തിന്റെ കാര്യം നമുക്ക് ചൂടാക്കണം ഏഹ് അതൊന്ന് ഏഹ് ന്താ ഉറപ്പ് വരുത്തണം അല്ലേ ഇപ്പൊ എങ്ങനെ നമ്മ ക്ക് തോന്നും എന്താ നമ്മള് ച്ചിട്ട് കാര്യാല്ലല്ലോ
ആഹ് നാന് നിങ്ങളെക്കെ കാര്യസ്ഥനോട് ഇന്ന് സ്ഥലം വാങ്ങ കണ്ടിട്ട് പിന്നെ ബാക്കി കാര്യങ്ങള്
ആഹ് ആഹ് ഞാന് ആഹ് ഞാൻ ആളെ അയക്കണ്ട് ഞ അവിടക്ക് അയക്കണ്ട് ഏഹ് അല്ലാതെ അല്ലാമ്മമ്മ പ്പിക്കാൻ പറ്റില്ലല്ലോ രണം അവിടത്തെ സൗക ര്യങ്ങളും അവിടെ വെള്ളത്തിന്റെ ആവശ്യം വേണ്ടിവരും ഏഹ് വെള്ളത്തിന്റെ ആവശ്യാണ്ട് ഏഹ് അയിനുള്ള സൗകര്യം ഉണ്ടോ
അത് സൗകര്യം നമ്മളിപ്പോ ഒരു സൗകര്യം ഇല്ല നിലവില് നമ്മള് നീക്കണറോ വല്ല കുഴൽക്കിണാറൊ എന്തെങ്കിലും നമുക്ക് സജ്ജമ ക്കാം അവിടെ നിങ്ങക്കിനി ആവിശ് ണ്ടെങ്കി
ആ ആ പിന്നെ മ്മള് വെലന്റെ കാര്യം തീരുമാനിക്കണം നിങ്ങള് മുന്നേ പറഞ്ഞലെ മാറ്റ ണ്ട പറയാം പൈസ നമുക്ക് പ്രശ് ല്ല ഏ
ഇതിലപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ എത്രയോ കൊറവാണ്. സാധാരണ ഒരു ദേശീയ പാതന്റെ ഭാഗമായത് ഭാഗം ആയത് കൊണ്ട് തന്നെ ഏ ഇങ്ങനെത്തെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ വില പറയുന്ന ഒരു വെലല്ലേ അപ്പൊ ഞാൻ പറഞ്ഞത്
ആഹ് ആഹ് മനസ്സിലായി അതെ പറഞ്ഞ നിങ്ങക്ക് എന്തേലും
വല്യൊരു തട്ടാത്ത കോലത്തിലേ പ്രയാസ ഇല്ലാത്ത കോലത്തിലാണ് ഞാൻ ഇപ്പ പറഞ്ഞ വെല
അതാ പർഞ്ഞെ പിന്നീ ഇങ്ങോട് ചോദിക്കണ ആ അത് പിന്നെ നിങ്ങളോട് ചോദിക്കണ നിക്ക് എന്തേലും ഉം മാറ്റങ്ങൾ വരുത്താണ്ടോന്ന്
പറ്റിയ നമുക്ക് ഇങ്ങനെ നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങക്ക് അരസ്യമായൊക്കെ ഒന്ന് ഒത്തുതീർപ്പാക്കിട്ടേ സംസാരിച്ചിട്ടു തീരുമാനിക്കാം ഞ്ഞി ങ്ങട്ടോ ഇങ്ങോട്ടും ന്തെലുക്ക ഉണ്ടെങ്കി
ആ അതാണ് ഏറ്റവും നല്ല കാരണം നമ്മൾ നമ്മളപ്പോ ഇങ്ങനെ സംസ നേരിട്ട് കണ്ട് സംസാരിച്ച് ആ സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അറിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കുമ്പോ അപ്പൊ നമുക്ക്ന്നാ അപ്പുറപ്പിക്കാം ഏ എത്രയാണ് അയ്‌ന് വെല പ്പം എത്രങ്ങള് പറയണന്ന് അപ്പോ ഇതാക്കിയപ്പോലെ അതല്ലേ ഏറ്റവും നല്ലല്ലേ
ആഹ് പിന്നെ ഇവിടെ ഇപ്പോ കുറച്ച് മുമ്പ് വിളിച്ചിരുന്ന ആൾക്കാര് ഓലെ നാട്ടുകാര് പറഞ്ഞ് ഭയപ്പെടുത്തിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരുന്ന ഇനിയിപ്പ നിങ്ങളോട് പറയണ എന്താണ വെച്ചാല് ഇനിയിപ്പ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭയോ ഭീതിയോ വേണ്ടന്നച്ചു വെറ്തെ ആക്കിയാതി അപ്പോ ഓര് പറയുന്നത് എന്താ വെച്ചാല് ഇനിയിപ്പോ ദേശീയ പാത വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വളർന്നൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഇനിയും വീതി കൂട്ട കിട്ടുമ്പോ ഈ സ്ഥലം ദേശീയപാതയിൽ പെടുമോ എന്നുള്ളരു ഭയാണ് ഒരു ഭീതിയാണ് നാട്ടുകാര് ഇങ്ങനെ ഇത് വാങ്ങാൻ താല്പര്യം പെട്ട്
ആഹ് ആഹ് ആഹ് എന്നാ ഓക്കെ എന്നാലെ ഞാനേ ഒരു തിരക്കിലാണ് ഞൻ വിളിക്കാംന്ന എന്നാ ശരി ശരി ഒക്കെ